അത് വിളിച്ചേന് എന്തിന
ആഹ് അത് പിന്നെ നമ്മള് ഒരു കാര്യം ചോയിക്കാനായിരുന്നു നമ്മടെ വീടിനെ എന്താ നിറം നൽകാനേ ചായ പൂശ ട്ടാന് അതിന് വേണ്ടിട്ടായിരുന്നു ഇങ്ങള് അതിന്റെ ആൾക്കാരല്ലേ?
ആണ്
ആഹ് നമ്മുടെ ഞാപ്പൊ എവിടുന്ന വിളിക്കുന്നറിയോ? നമ്മടെ പഴയ സ്കൂൾണ്ടല്ലോ വിദ്യാലയം ആ ആഹ് വിദ്യാലയത്തിന്റെയോ നേരെ അപ്പുറത്തുള്ള വീട് ഇങ്ങനെള്ള എന്താ നിറം നൽകിയത്
ആഹ് അത് നമ്മളേയ്നു
അ ആഹ് അതിന്റെ നേരെ ബേക്ക്ത്തെ വീടാ നമ്മള്ത്
അതിന് നേരെ ബേക്കിലത്തെ വീടല്ലേ അതന്ന് ആവാണുള്ളെ ഉണ്ടായിന കയിഞ്ഞോ പണി ഒകെ കയിഞ്ഞോ
ആന്നെ തേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ അവര് രണ്ടപ്പോ അത്യാവശ്യം നല്ലര്ക്ക് ങ്ങള് പണിയെട് ണല്ലോ നെറം നൽകിക്ക്ണല്ലോ അപ്പോനമ്മ ക്ക് ങ്ങളെ പണിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അതോണ്ട് ങ്ങക്ക് വിളിച്ച അവര്ന്ന് നമ്പർ വാങ്ങിങ്ങാണ്ട് വിളിച്ചത് ആഹ് അങ്ങനെ കിട്ടിയത്
അങ്ങനെ അപ്പൊ ഇങ്ങള് എങ്ങനെ ആഹ് എങ്ങനെ ഉദ്ദേശിക്കണെ
എങ്ങനെ വിലയും കാര്യങ്ങളൊക്കെ എങ്ങനെ വർന്നേ?
വിലൊക്കെ ഞമ്മളെ ചായത്തിന് അനുസരിച്ചാണ്
മ
ചായങ്ങൾക്ക് ഓരോ വേലയൊക്കാരം
നമ്മക്കിപ്പോ ഉദ്ദേശിക്കണ എന്താ ചോച്ചാല് ഒരു ആഹ് ഒരു വെള്ളക്കളറ് മതി വെള്ളനിറം മതി പിന്നെ നമ്മളെ ഓടുണ്ടാവല്ലോ
അതല്ല ആദ്യം ഞമ്മള് അടിക്കണേ അതടിച്ചോ ആഹ് തേ തേച്ച് കഴിഞ്ഞിട്ട് അതടിച്ചതാണോ
ഞാ നമ്ക്ക് ഞ്ഞ് ഇതിന്റെന്നെ ള്ളു
മെയിൻ നായിങ്ങാണ്ട് എന്താ മഴയൊന്നും കൊള്ളായിരിക്കാന് ചളി ഒന്നും ആവാതിരിക്കാണ്ട് അല്ല അങ്ങൻ അങ്ങനത്തെ നെറൊ ണ്ടല്ലോ ഇപ്പൊ ചളിയൊക്കെ ആയാ തന്നെ നമുക്ക് തുടച്ച് കളഞ്ഞാ പോകുന്നേ
ആഹ് ആണ് അങ്ങനത്തെ ചായം വര്ന്നുണ്ട് നല്ല കട്ടില് അടിക്കണകരം
ആഹ് ആഹ് അതന്നെ നമുക്കത് മായിച്ചു കളയാനും പറ്റും
അതിമേ ഏറെ കൊറെ കാര്യങ്ങൾ എന്താ ഉള് ഉള്ളറങ്ങി
ആഹ് നമ്മള് പരസ്യം കണ്ടിര്ന്നു ഉം അപ്പോ അതിനെങ്ങനെ അത്യാവശ്യം വേലണ്ടോ
അതിനാണ് വേല കൂടുതല് ഏ നിലവിലില്ല ചായം പൂശല് അഹ് ആഹ് ചായത്തിനാക്കരം വെലം കൂടുതൽ ഉണ്ടാവ അതാവുമ്പോ വല്ലാതെ ഉം
എന്താ മയാ പെയ്തെങ്ങാണ്ടൊക്കെ ചളി തെറിക്കുന്ന ഭാഗവുണ്ടല്ലോ ഈ അടിഭാഗം ഏഹ് അങ്ങനത്തോടുത്തൊക്കെ ആഹ് ഇത് നെറം നൽകാന്ന കർത് ന്നേ അവിടെയാണല്ലോ കൂടുതലായിങ്ങാണ്ട് ചളിയാവ പിന്നെ അതേമാതിരി തന്നെ ബെഡ്റൂമിലും ചെറിയ കുട്ടികളൊക്കെ വിട്ടിലുണ്ടായോണ്ടെ അപ്പൊ അവിടൊക്കെക്കെ ഇതന്നെ
നമുക്ക് തറമെ തൊടങ്ങി ഇങ്ങനെ കറുപ്പിനോട് സാമയം ബന്ധമുള്ള ഓരോ ചായങ്ങള് പൂശാണാണ് നല്ലത്
ആഹ് ആ കറുപ്പ് വേണ്ട കറുപ്പ് മാരിക്കത്തെ ഏതേലും മതി
ആഹ് കറുപ്പ് കറുപ്പല്ലാംനാ ഉദ്ദേശിച്ചേ എന്താ കറുപ് ഇപ്പോ എന്താ കൊറച്ച് കറുപ്പിനോട്‌ സാമിത്യല്ലേ കറുപ്പും കാപ്പിയോന്നല്ല കെരം ഏഹ് അത്രെങ്ങട്ട് ഇറ്ണ്ടാ കളറായി വരൂ എന്താ നിറായിട്ട് വരുല്ല
ആഹ്
ഏഹ് അങ്ങനെ
ആഹ്
ഞാന് പറഞ് വെള്ളം അരിക്കത്ത കളർ അടിച്ചിട്ട് ആഹ് തറമടിച്ച അത് നമുക്കൊരുതകരം
ആഹ് പിന്നെ പെട്ടെന്ന് ചളി ആവുവേം ചെയ്യാല
ആഹ് ആഹ്
അല്ല ഞമ്മള് വീട് കണ്ട്ക്ക്ണ ങ്ങള് നേരെ അന്ന് പണിക്ക് വന്നപ്പോ?
അത നമ്മള് പണി പൂർത്തിയായിട്ടില്ലല്ലോ
നൈങ്ങള് ഇന്നാ ഇന്ന് കൊറച്ച് കഴിഞ്ഞിട്ട് വരാൻ പറ്റങ്കി വരിന്നാ അമ്മളെ വീടിന്ന് കാണാന്
ആഹ് ഇന്ന് നമ്മള് വന്നോക്ക ആഹ് ഇന്ന് ഞ ഞാവേരെലാണ് അപ്പെരിയിലാണ് മ്
അതല്ല വീട്ടേക്ക് വരുമ്പേ നിനക്ക് വീട് മനസ്സിലായില്ലേ ആഹ് വീട്ട്ക്ക് വരു ഇപ്പ വന്ന് വിളികൊണ്ട് ഞാന് അങ്ങാടിയിലാണ് നടെ കടെ കടെ കടേക്ക് വന്നെക്ക
ഞാൻ ന്നാ അങ്ങാടി കൂടി പോകുമ്പോ നിങ്ങളെ കൂട്ടി പോ നിങ്ങള് വണ്ടി എടുത്തിട്ടണ്ടാവോ
ആര ഞാ വണ്ടി ഓട്ടാ വന്ന്ക്ക്ണ് അഹ് കൊയപ്പലെ നിങ്ങള് വീട്ടിൽന്ന് ഇറങ്ങുമ്പേ എന്നെ വിളിച്ചാ മതി
ആഹ് ഓക്കെ വീട്ടന്ന് ഇറങ്ങുമ്പോ ഞാൻ വിളിക്കാന്നാ അപ്പൊ നിങ്ങളല്ല ഈ പെരന്റെ മേലെ എന്താ ടെറസുമെടിക്കണേ ഒര് ഇത്ണ്ട് എന്താ ഇപ്പൊ തണുപ്പ് കിട്ടാന്
അത് നമ്മൾ ടെറസ്സുമേ ദേ മോളിൽ എന്താ ഓട് വെച്ചേക്കണ് അപ്പൊ മറ്റേ ഓട് മെ അടിക്കണ പെയിന്റുണ്ടല്ലോ ഒരു ചുമപ്പ് കളറുള്ളെ ആ അത് അത് അടിച്ചാ മതി ഞമ്മക്ക് വേറെ പിന്നെ പണിയൊന്നുല്ല ആ നമ്മ ഇപ്പ ആർക് പിന്നെ പണിയൊന്നുമില്ല നമുക്ക് എന്താ വെച്ചാല് ഈ അമ്മളെ ഉള്ള് വീടിന്റെ ഉൾഭാഗും അതേമാതിരി പുറംഭാഗും തറണ്ടതെമാരി പിന്നെ അതേമാരി ആഹ് ഒരു ചെരിവ് ഉള്ളതുണ്ടല്ലോ മറ്റേ മഴൊക്കെ പെയ്താ ചാടുന്ന ആഹ് ആഹ് ആഹ് ഭാഗോണ്ട്
ആഹ്
ആഹ് ഇങ്ങള് ഏകദേശം ഇതെത്ര റുപ്യ ആവും എത്ര സത്തെ പണി ഇണ്ടാവും
പണി വീട് മൊത്തല്ലേ
ആഹ
അപ്പോ ഞമ്മളെ കീഴിലൊര് അൻ ആറ് പണിക്കാരാണിള്ളത്
ആറ് മണിക്കാലെ
ഉം അപ്പോ പണിയൊര് എന്തായാലും ഒരാഴ്ച്ച രണ്ടാഴ്ച്ച ത്തോളം നീളും രണ്ടാഴച്ചമ്മക്ക് വരൂല രണ്ടാഴ്ച്ച മ്മക്ക് വരൂല
ഒരാഴ്ചക്കെ എന്തായാലും ആവുല്ലേ
ആ ഒരാഴ്ച്ച എന്തായാലും വയും ഉം
എന്താ പ്രശ്നം എന്താ ചോയ്ച്ചാല് നമ്മളിപ്പോ പെട്ടെന്ന് കുടിയിരുന്നു പെയ്ന്റെറന്ന് അടുക്കുന്നതിന്റെ മുന്നേ അപ്പൊ ആൾ താമസണ്ട് അപ്പൊ ഞമ്മക്ക് ഇനി വാടക വീടൊക്കെ കിട്ടിട്ട് വാണം നോക്കാന് പരമാവധി പെട്ടന്ന്ആക്കാൻ നോക്കണം അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വാടക വീട്ടിൽ നിക്കും വേണ്ടരും വാടക
ആഹ് ആഹ് അങ്ങനെ അതല്ല ഞാന് നേർത്തെ ചോദിച്ചിരുന്ന മറ്റേ ആഹ് ഇങ്ങള് ഓടക്കാറില്ലേ
ഏ
ഓടിന്റെ
ആഹ് ഒ ആഹ് ഒആഹ് ഓടിന് സാധാരണ അടിക്കണ നിറുണ്ടല്ലോ ആഹ് അത് കൊട്ന്നമതി ഒരു കാപ്പി ചുവപ്പ് കളറാണല്ലോ അടിക്കാൻ
ആഹ് ഒരു കാപ്പി മാരിക്കാത്തടിക്ക
ആ പിന്നെ നമ്മള് കേറി വരുന്ന ഭാഗത്തേ നമ്മടെ ചെറിയ മതിര്ണ്ട് അതിനും വേണെങ്കിൽ ആ അത് നിർബന്ധമൊന്നുമില്ല നമുക്ക് വാക്കി ഇണ്ടങ്കിൽ അടിച്ചാൽ മതി
അയ്മീ കുടി അടിക്കായിന്നുനമ്മള് എന്താ വെച്ചാല് ആ ഇവെടെം കൂടി അടിച്ചാലുള്ള ഒരു എന്താ ഇതായിട്ട് കിട്ട്ക.
ആ അങ്ങനെയാണെണ്ടെങ്കി നമ്മക്ക് ഇട്ക്കാ
അതല്ല നിങ്ങളെ പെര എന്താ കട്ട ഇട്ട് ക്ക്ണോ
ഏഹ് ആന്നുല്ല കട്ടിട്ടൊന്നുമില്ല കട്ടടാൻ കെര്തീക്ക്‌ണ് അത് നമ്മ കൊറ കൊറച്ച് കൂടി കയിഞ്ഞിട്ട് ഇടാന്ന് കരുതീട്ടാ
ആഹ് അപ്പം മതിൽമേക്ക് ചായം പൂശിട്ടില്ലെങ്കിലും കൊഴപ്പൊന്നുമില്ല. കട്ടത്തു ഉണെങ്ങി എന്തായാലുമതിലുമക്കും ചായം പൂശിയാലുള്ളൊര്. എന്താ ഇത് കിട്ട രസം കിട്ട
അങ്ങനെണ്ട് ല്ലേ
ഉം
നമ്മളെവീട് പിന്നെ അങ്ങനെ കാണു ചെയില്ല ഉള്ളേ അകത്തായോണ്ടേ. മറ്റു പേരുന്റെ ബാ ക്കിലാണ് അവടെ അങ്ങനെ കാണേം ചെയ്ല്ല ആൾക്കാര് ശ്രദ്ധിക്കും ചെയ്യില്ല
ആഹ് ആഹ് അല്ല നിങ്ങള് തറമെനമ്മൾ അങ്ങനത്തെ ചായമ്ആണ് ഉദ്ദേശിക്കണ അപ്പൊ മൊതയിട്ട് വേറെ ഏത് ചായെക്കാരെയുദ്ദേശിക്ക. രണ്ട് ഇപ്പ ഞാൻ പറയുന്നത്. രണ്ട് നറയിട്ട് കൊടുക്കണണ്ട് ഇപ്പൊ എന്താ തറമ്മന്ന് അങ്ങട്ട് തറ മാത്രം വേറെ ചായം പൂശിയോ വേറെ? നെറം പിന്നെ അവിടന്ന് അങ്ങട്ട് രണ്ട് നെറയിട്ട് മേലേക്ക് വേറെ നെറം അടിക്ക് വേറെ നെറം അങ്ങനെയാണോ അതോ ഫുള്ളായിട്ട് ഒരു നാറാടി കാണോ
ഏഹ് ആ മൊത്തത്തില് ഒരു നിറം വേണ്ട നമുക്ക് തറമൊക്കെ ഉദ്ദേശിക്കുന്നവെച്ചാല് മറ്റേ ച ചന്ദന കളറുണ്ടല്ലോ
ആഹ് ആഹ്
ആഹ് ആ കളർ നമുക്ക് തറമക്ക് വേണം പിന്നെ ചോമരുമ്മക്ക് ക്ക് വെള്ള നിറോം അതേമാരി ഓടുമ്പൊക്കെ നമ്മുക്കൊരു കാപ്പിച്ചൊവപ്പ് കളർ വേണം
ഞാന് വേറെന്താദേശിച്ച് ച്ചാല് ചൊമരുമക്കന്നെ ആയിട്ട് എന്താ രണ്ടു നറായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ജനലിന്റെ ഒക്കെ പൗതിയായിട്ട് എന്താ വേറെ ഒരു നറോം പിന്നെ അവ്ടുന്നങ്ങട്ട് വേറെ നറോയിട്ട് അങ്ങനെയാണോ
അത് നമ്മ അത് നമ്മുക്ക് വീടിൻ ല്ലാ അകം ബാഗത്തല്ലേ വരേണ്ടേ? അതെ പൊറം ബാഗത്തില്ലല്ലോയങ്ങനെ. നമ്മള ആൾക്കാര് വന്ന് ഇരിക്കുന്ന സ്ഥലണ്ടല്ലോ വീട്ടില്
ആഹ് ആഹ്
ആഹ് അവിടല്ല അത് വേണ്ടത് അതേമാരി നമ്മള് കടക്കുന്ന റൂമിലും
തറക്കന്ന ഉള്ളില് നമ്മള് അങ്ങനെ എന്താ രണ്ടു നിറമായിട്ട് കൊടുക്കൂല കൊടുക്കാണെങ്കിൽ പുറത്തുള്ളൂ രണ്ടു നരായിട്ട് കൊടുക്ക
ആഹ്
ഉമ്
ഉമ് ഇങ്ങനെ കണ്ട്
ഉം
അല്ലെങ്ങൾ മറ്റേ ഇതിന്റെ ചിത്രന്തെലും ഉണ്ടോ നമ്മളെ നിറത്തിന്റെ ചിത്രങ്ങളോ അല്ലെങ്കീ ങ്ങളേ ഇതിന് മുന്നേ എന്താ അന്നേരം അടിച്ചിരുന്ന വീടുകളുടെ ചിത്രങ്ങളോ നമുക്കൊരു ഒരിത് കിട്ടും നമുക്ക് എങ്ങനെ ഒര് ഒരയിഡിയ കിട്ടും
ആഹ് ഞാനേ എന്താ ചിത്രങ്ങളൊക്കെ ഉണ്ട് മറ്റേ ഇതിന്റെ മുമ്പ് അടിച്ച വീടുകളുടെ ചിത്രങ്ങളുണ്ട് പിന്നെ ഏതൊക്കെയ നിങ്ങൾക്ക് വേണ്ട നിറത്തിന്റെ ഒരു ബുക്ക് മാരിക്കത്തെ ഒരു പുസ്തകം മാരിക്കത്തെ ഒരു ന്ന നമ്മളെ കയ്യിലുണ്ട്
ആ ഞങ്ങള് വരുമ്പോ ആഹ് വരുമ്പോ പുസ്തകം കൊടുന്നളീ പിന്നെ ചിത്രങ്ങള് ഈ നമ്പർക്ക് അയച്ചാ മതി.
ആഹ് ആഹ്
ആഹ്
അഹ് വർക്കയക്കാം
ആഹ് എന്താ വെച്ചാല് നമ്മളെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ കാണണം എന്ന് പറഞ്ഞീന്നു
ആഹ് ആഹ് ഇന്ന ഇങ്ങള് തീരുമാനിച്ചിട്ട് പറിയണ തന്നെയാണ് നല്ലത് ഒന്നും കൂടി
ആഹ് നമ്മള് അവരോട് കൂടി മടച്ചൂട് ആ അല്ലെങ്കി ഇപ്പ നമ്മള് എലും നടന്നഞ്ഞെടുത്ത അവക്കും പറ്റിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതകാലം മൊത്തം അതിനെ കുറിച്ച് കേക്കണ്ടേ പ്പൊ അവരു അവരോടും പാടെ കൂടി സംസാരിച്ചിട്ടേയ് നിങ്ങെളെന്താലും ഈ നമ്പറിക്ക് അയച്ചാ മതി.
ആഹ് ആഹ്
ആഹ്
ഞാനൊരു ഒരു എ ഇ അസറ്സ്ക്കാരം കയ്ഞ്ഞേക്ക്നെന്നേ
ആഹ്
ആഹ്
ന്നാ ശരിന്നാ ഞങ്ങളേ വരുമ്പോ വിളിക്കിം മറക്കല്ലേ ഞാൻ വീട്ടിലില്ല ആഹ് ഇന്ന ഇന്നായിക്കോട്ടെ
ആഹ്ഓക്കെ
തെന്താ